എല്ലാ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആക്കെ പറഞ്ഞോള എന്നാണ്ട് വിശേഷംക്കെ
നല്ല വിശേഷംസുഖല്ലേ
ആ സുഖമായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു എങ്ങനെയ മഴയൊക്കൊണോ
ആഹ രാവിലെ മുതൽ മഴ ഉണ്ട്
ആണല്ലെ ഇങ്ങോട്ടേക്കെ ഇപ്പോ ഇച്ചിരി തോർന്ന കാലാവസ്ഥ യാണ് മഴ അങ്ങനെ അധികം ഇല്ല
ആഹ ഇന്ന് രാവിലെ മുതല ഇവിടൊക്കെ ഭയങ്കരമായ
കേക്കാമോ പറയുന്നത് കേക്കുന്നുണ്ടോ
ആഹ കേക്കണ്ട
കക്കമോ
ആഹ് കേക്കണ്ട് കേക്കണ്ട് ഹലോ ഹലോ
കേക്കമോ
കേക്കന്യാ
വിട്ട് വിട്ടു പോകുന്നു എന്ത് പറ്റി
റേഞ്ച് ഇഷു ആവും മഴ
ആാ ഹ ഓക്കേ ഓക്കേ ഞാൻ കൊറേ നേരമായിട്ട് കേൾക്കാമോ കേക്കാമോ
ആഹ മ എന്ത് ഇഷത്തെ
ആക്കെ പഠിക്കുവാണോ
ആഹ അതെ പഠിക്ക
ആണോ
ആഹ
ഞൻ ഹൗസ് വൈഫാ പിെ വീട്ടമ്മയാണ് ഞാൻ അതെ അതെ
എത്ര കുട്ടിയല്ലല്ലേ
എനിക്ക് രണ്ട് പേര് രണ്ടു പേരുണ്ട് ഇളയാളി ഇപ്പോൾ സ്കൂളിൽ വിട്ടിട്ട് ഇപ്പോൾ പോയതേ ഉള്ളു ഇളയാള് ഈ ഒരു വർഷം തൊട്ട്
അസ്്സിലായിട്ടല്ലേ മൂത്താളോ
മൂത്ത ആൾ അഞ്ചാം ക്ലാസ്സില്
ആ
പുള്ളിക്കാരിനൊക്കെ വിട്ടിട്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് ശരിക്കും ഫ്രീ ആകുന്നത് ഒരു മൂന്നാാല വർഷം നമ്മള് ഭയങ്കര തിരക്കായിരുന്നു നമ്മളെപ്പറ്റി ചിന്തിക്കാൻ പോലെയുള്ളരു സമയം നമുക്കില്ലായിരുന്നു അതെ ഇപ്പോഴാണ ഇച്ചിരി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നത്
ഫുഡൊക്കായ
ആ ഫുഡ്ൊക്കെ കഴിച്ചു ഫുഡൊക്കെഴ രാവിലെ ഇവർ പോകുന്നത കൊണ്ട് ആ പണിയ അങ്ങ് കഴിയുവേ
ആഹ
രാവിലത്തേക്ക് ഉച്ചയ്ക്കത്തേക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് പാടല്ലേ അതുകൊണ്ട് അവരെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യും രാവിലത്തേക്കും ഉച്ചക്കത്തേക്ക ഉള്ള പരിപാടികൾ അങ്ങനെ തീർത്ത് വെക്കും പിന്നെ അവര് വരുന്നതിന് മുമ്പ് തൊട്ട് കുറച്ച് പണി ബൈട്ടത്തേക്കുള്ള പണികും എന്തു ചെയ്യും എാ പിന്നെ എപ്പഴും നമ്മള എന്തോ പറഞ്ഞു
വൈകീട്ട് നോക്കിയാൽ മതില്ലോ ബാക്കിയുള്ളൊക്കെ വരുമ്പോത്തിനന്
ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം നമ്മൾ ഈ അടുക്കളെ കിടക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒരു പറച്ചിലുണ്ടല്ലോ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നാല് ചുമരിനകത്ത് അടുക്കല അതിനകത്ത് തന്നെ നമ്മളിങ്ങനെ കിടക്കേണ്ടി വരും അതുകൊണ്ട് രാവിലെ തന്നെ ആ പ പരിപടികളക്കെ ഒക്കെ അക്കി നമ്മൾ പിന്നെ
ഉ അവള് എതുവരെ പഠിച്ചേ ഹലോ
പിന്നെ എന്നാ ഒണ്ട് വേറെ വിശേഷം ഒക്കെ
നല്ല വിശേഷങ്ങള് നിങ്ങളതുവരെ പഠിച്ചപ്പോ
കേക്കാമോ
എടക്ക് റേഞ്ചിന്റെ ഇഷോല്ല വരുന്നുണ്ട് ആ അതെ മയ ഇങ്ങനെ ചാറിനുണ്ട് ഇവിടെ
കേക്കുന്നില്ലടാ
ആ കേക്കണ്ട് പറഞ്ഞോളെ
ഞാന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇതായി പോകുന്നു ഞാനോർത്തു റേഞ്ചിൻ ഇഷ്യൂ വല്ലം ആണോന്ന് നോർത്തോ
ആ റേഞ്ചന്നെ മഴ ഇങ്ങനെ പെയിനുണ്ട് ഇവിടെ
ഓക്കെ ഓക്കേ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ
ആ ഫ്രീ ആയപ്പിന്നെ
ഫ്രീ ആയിട്ട് ഇരിക്കുവായിരുന്നു ഞാൻ ഒരിടത്തും പോകാൻ പറ്റില്ലെന്ന ഇവരെള്ളത് കൊണ്ട് വരെ വിട്ടു ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പോവുമ്പോളൊക്കെ
ഏയ് നിങ്ങള ഏതുവരെ പഠിച്ചേ
ഞാന് ബികോം
ആ അപ്പൊ ജോബിന് കേറിയിട്ടില്ല
ഓ നോക്കണോടാ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഞാൻ എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ വിട്ടിട്ട് ഒരു മാസം ഫ്രീ ആയിട്ട് നമ്മൾ എന്തയ്യ ഇരിക്കുക അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുക കാരണം കുറേ നാളായിട്ട് ഇതിനകത്ത് തിരക്ക് ക്ക് തന്നെയായിരുന്നു നമുക്ക് നമ്മളെ പറ്റി ചിന്തിക്കാൻ പോലുള്ളെരു സാഹചര്യം ഇല്ലായിരുന്നു ആ അതുകൊണ്ട് ഞാൻ ഒരു മാസം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇവരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഓരോ ഒറ്റ മാസം ഞാൻ എന്ത് ചെയ്യും ഞാൻ ട്രസ്റ്റ് എടുക്കും അതിന് ശേഷം അടുത്ത് ആ അടുത്ത് എന്നന്നിട്ടേ എന്ത് ചെയ്യുള്ളു ഇന്ന നമ്മള് അതെ എന്നന്ന് പറയട്ടെ നമ്മൾ ഇവരെ വളർത്തി ഇവരുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ നമ്മളെ ആ തി ചെയ്യതെ ഞാൻ എന്നെക്ക് എനിക്ക് സത്യം പറഞ എന്നെ കണ്ണാടി കണ്ടിട്ട് എനിക്ക് ശരിക്കും സങ്കടായിപ്പോയി ഞാൻ തന്നെയാണോന്ന് ഫ്രീ ആവുമ്പോഴല്ലേ നമ്മൾ നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് അതെ അതുകൊണ്ടൊന്ന് മൈൻഡ ഒക്കെ ഒന്ന് സെറ്റയാക്കിയൊന്ന് ഒന്ന് ബോഡിയക്കെ ഒന്ന് സെറ്റ് ആക്കിട്ട് വേണം അടുത്ത ഒരു ഇതിലേക്ക് ഇറങ്ങാൻ ഇനിയിപ്പോൾ ഒ ഏതെങ്കിലും ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ഏ പഠിക്ക എന്തിനാ പഠിക്കുന്നത് എന്തിനാ പഠിക്കുന്നത് എന്നല്ല എ എന്താ പ്ലസ് ടു കഴിഞ്ഞാണ്
ആ ഇനി ഡിഗ്രിക്ക് എടുക്കാന
ഡിഗ്രിക്ക് എടുക്കാനാണോ ഞാന് ഒരു കാര്യം ചെയ്യു ഡിഗ്രിക്ക് തന്നെയാണോ അതെന്തെങ്കിലും ഈ കെ ജോബിനന് വേണ്ടിയുള്ള എന്തെങ്കിലും പഠിക്കാൻ പാടില്ലായിരുന്നോടാ
ആ ഡിഗ്രി പോണംന്ന് ആയിരുന്നു ആഗ്രഹം
ആഗ്രഹല്ലേ ഞാനിപ്പോ ഒണ്ടല്ലോ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒത്തിരി സങ്കടപ്പെടുവുക ഡിഗ്രി പഠിക്കേണ്ടായിരുന്നു എന്ന് ഓർത്ത് ഏ കാരണം എന്നന്താന്ന് പറയട്ടെ ഡിഗ്രി പഠിച്ചിട്ട് ഇപ്പൊ
കോഴ്സുകൾക്കൊന്നും ഓപ്പർച്യൂണിറ്റികൾ ഇല്ലാന്ന പറഞ്ഞ് കേക്കണ്
ആ ആ ആണല്ലേ ഞാനോ ആ പറഞ്ഞോ പറഞ്ഞോ
ഞൻ നല്ല അന്വേ പ്പോ എല്ലാരരും അങ്ങനെ പറഞ്ഞ കോഴ്സിന് അങ്ങനെ ഓപ്പർച്യൂണിറ്റികൾ ഇല്ല ഒരു വർഷങ്ങൾ കോഴ്സ് പഠിച്ചു ച് നിങ്ങക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിർബന്ധ ആണ എന്നൊക്കെ പറയണത്
നിർബന്ധമാണ് ഇത് കറസില് ചെയ്യാൻ പറ്റില്ലേ
എങ്ങനെ രണ്ടും കൂടെ ആയിട്ടോ അത് തീരുമാനിച്ചിട്ടില്ല ഇത് ആദ്യ ഒരുതായിട്ട് ആ പിന്നെ എല്ലാരും പറഞ്ഞ കോഴ്സ് കോഴ്സ്ടുത്താന പിന്നെങ്ങ ആരും ഡിഗ്രിമേക് ഫോക്കസ് ചെയ്യൂല എന്നാ പറഞ്ഞത്
പിന്നെ സർട്ടിഫിക്കറ്റിന് ഒരു ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഒരു വാല്യൂ തന്നെയാണ് കേട്ടോ അതില്ലാന്നല്ല ഞാനി ഞാന ഇപ്പോൾ ഓർത്ത് സങ്കടപ്പെടുന്നതാ വെച്ച് പ്ലസ് ടു കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സ് പഠിക്കുായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് എന്തു ചെയ്യായിരുന്നു
ആ
കാരണം ഈ ഇതിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ കൊണ്ട് ചെന്നാലും പലയിട അ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ജോലിയുടെ കാര്യം ഒന്നും സെറ്റ് ആകുന്നില്ല
പിന്നെ ഉ ഞാന് ടീച്ചിങ്ങിന്റെ തിൽ നോക്കുന്നുണ്ട്
ആ അത് നോക്കടാ നല്ലൊരു ഓപ്ഷനാ ടീച്ചിങ്ങിൻ്റെ ആ ഒരുരിതിൽ അതിനകത്ത് ഇപ്പോൾ ഒത്തിരി ഒരുപാട് സ്കോപ്പ് ഇപ്പോ എന്തുണ്ട് കാരണം എന്നന്താന്ന് പറയട്ടെ ഈ അതിൻ്റെ താ ഓൺലൈനൽണ കൂടെ എന്ത് ചെയ്യുന്നുണ്ടല്ലോ ഓപ്പർച്യൂണിറ്റീസ് അധികമായിട്ട് എന്തുണ്ടല്ലോ
ആ ഇപ്പൊ ഓൺലൈൻ വഴി ക്ലാസ് എടുക്കനോകേ പറ്റൂല്ലോ
ആ ഒ എടുക്കാൻ പറ്റും അത് മാത്രല്ല എന്താ പറയുന്നേ ഇപ്പോഴത്തെ ഒരിത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പൊ മൊത്തം ഓൺലൈന ആയിട്ടല്ലേ എല്ലാ കാര്യങ്ങളും എന്തു ചെയ്യുന്നേ അപ്പൊ ഈ ഒരു ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും നല്ലൊരു ഇത് പഠിച്ചു വെക്കുവാണെങ്കിലേ
ഉം
ഞാനും ഇടക്ക് മറ്റേ ഈ മോണ്ടിസോരിയ അത് കേട്ടിട്ടുണ്ടോ മോണ്ടിസോരിയ അത് തന്നെയാണ കറക്റ്റ് എനിക്കറിയില്ല അതിങ്ങനെ നോക്കണം എന്നു ആ ആ ആ അത് ഇടക്ക് നോക്കണംന്നുണ്ടായിരുന്നു ഇനിയിപ്പം ഇനിയിപ്പോ ഇവരൊക്കെ ഒന്ന് ഇവര ഒരു അവള ഒരു മാസം ആകും എങ്ങനെയും ഒന്ന് സെറ്റായി വരാൻ ക്ലാസ്സിൽ പോയി വരാനുമൊക്കെ അത് കഴിഞ്ഞിട്ട് വേണംന്ന് എന്ത് ചെയ്യാനായിട്ട്
ഓൺലൈൻ ആയിട്ട നോക്കിയാൽ മതി
ഓൺലൈനട്ടല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണം കാരണം ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സോ അല്ലെങ്കിൽ എന്തൊരു ജോലിയൊന്നും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലം നില നിലനിൽപ്പില്ലെന്നേ പ്രത്യേകിച്ച് ഒരു കുടുംബം റൺ ചെയ്ത് പോണമെങ്കില് ജോലി ഇല്ലാതെ പറ്റില്ല
നിങ്ങള് സെപ്പറേറ്റ് ആണോ
എന്തോ
നിങ്ങൾ നിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണോ
അല്ലല്ല ഞങ്ങൾ ഒരിടുത്തആണ്‌
ആ
ഒരിടത്താണ് പുള്ളിക്കാരന ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നു അപ്പം നമ്മുടേതായ കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എപ്പോഴും നമ്മൾ അവരുടെ മുമ്പ് കൈ നീട്ടുന്ന പോലെ അല്ലാതെ നമുക്കൊരു വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടരില്ലേ ഉള്ളൂ
ആഹ്
അവര് തരും ഇല്ലെന്നല്ല നമക്ക് നമ്മ- നമക്ക് ജോലിയൊണ്ട് നമ്മക്ക്തുണ്ടെങ്കി നമ്മക്ക് അവർടെ മുമ്പിൽ ഒരു വെലയായിരിക്കില്ലേ
ആഹ്
ആഹ്
എ ഫുഡൊക്കെ ആയാ
ഫുഡൊക്കെഞാൻ പറന് രാവിലെന്നെ എന്താ ഫു ഫുഡ്ക്കെ കയിച്ചോ കെക്കുന്നൊണ്ടോ
എന്നടാ ഉച്ചക്ക ത്തക്ക് രാവിലത്തതന്നെ ഞാൻ റെഡിയ ആാക്കി വെച്ചു രാവിലെ തന്നെ അതെല്ലാം കൂ- ആഹ് ഉച്ചക്ക് അവർക്ക് കൊണ്ട്പോണം അപ്പോ രാവിൽത്തെ കാപ്പിയും ഉച്ചക്ക ത്തെ കാര്യങ്ങളും അങ്ങനെ ന്ത്‌യ്യും
ആഹ്....
അങ്ങനെ അതിലെങ്ങ് റെഡിയാകും അങ്ങനെ
ആഹ്
അങ്ങനെയൊക്കെ പോകുന്നു അപ്പോ കോഴ്സ് തെരഞ്ഞെടുക്കുമ്പ ഏതെങ്കിലും നല്ലെ വ്യക്തമായ പ്ലാനോടുകൂടി കട്ടോ കേട്ടോ തെരഞ്ഞെടുക്കാൻ നോക്ക് കാർണം നമ്മുടെ ഫ്യൂച്ചർ അല്ലേ ഇതിനകത്തിരിക്ന്നെ
ആഹ് ആഹ് അത്ശരിയാ ആഹ് ശര്
നന്ന നന്നായിട്ട് സ ന അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട്
മ്ഹ് കൊടുത്തിട്ടു ആ ഡിഗ്രിക്ക് എന്തായാലും കൊടുത്തിട്ടിണ്ട്
ആഹ് ഉവ്വ ഉവ്വ ഉവ്വ എന്ത് കി
മ്ഹ് ഇന്നാണ് അലോട്ട്മെന്റുകളൊക്കെ വരല് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ
ആണല്ലേ? ആഹ് ആഹ് ആഹ് അപ്പോം നല്ല നല്ല ഒരു തീരുമാനം എടുക്കാൻ ദൈവം സഹായിക്കട്ടെ.
ആഹ് മ്ഹ് നിങ്ങള് സപ്പ് ഏഹ് കുടുംബത്തില് എല്ലാരും കൂടി ഒപ്പാ നിക്കണത്
അല്ല അല്ല ഞങ്ങള് രണ്ടുപേരും മാത്രായിട്ടാ എന്ത് ചെയ്യുന്നേ ശരി കേട്ടോടാ ഞാൻ വിളിക്കാവേ എങ്കിലേ ഞാൻ വിളിക്കാവേ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം